ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്കാം കേക്കാം
ആ ഹാ തിരക്കാരുന്നോ.
ഇല്ല തിരക്കില്ലാരുന്നു. പിള്ളേര് വരുന്നേന്റെ കൊറച്ച് തിരക്ക് മാത്രം ഒള്ളാരുന്നു.
വന്നോ പിള്ളേര് വന്നോ.
കിടിലം നാലുമണിയാവും. അവിടെ എന്തുണ്ട് വിശേഷം. എപ്പോഴാ പിള്ളേരെ എത്തുന്നെ. നാല് മണിയാവും നാലരയൊക്കെ ആവുമോ.
ഈ ആഹ് ഒരാള് നാല് മണിക്കാ വരുന്നേ. ഒരാളിപ്പം വരും മൂന്ന് മണിയൊക്കെ ആകുമ്പത്തേന് വരും. ഉം. ഉം
ഉം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണോ
വേണ്ട വേണ്ട അങ്ങനെ നിർബന്ദൊന്നും ഇല്ല.
ആഹ് ആഹ് വിശന്നല്ലായിരിക്കോ വരുന്നത്
അങ്ങനെ എണ്ണപ്പലഹാരം ഒന്നും കഴിക്കും. പക്ഷെ എപ്പോഴും എണ്ണപ്പലഹാരം ഒന്നും അങ്ങനെ കൊടുക്കാറില്ല നമ്മള്. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും പലഹാരം കാണും. പിന്നെ അല്ലെങ്കിൽ അത്യാവശ്യം അങ്ങെനെ അത് വേണ്ടാന്നങ്ങ് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ബിസ്കറ്റെങ്ങാണം കൊടുക്കും അത്രേയൊള്ളു.
ആഹ്, ആഹ്, ആഹ് രാവില്ത്തെ എന്തെങ്കിലും കൊടുത്താ കൊട്ക്കൊള്ളോ?
ആഹ് രാവില്ത്തെ അവർക്ക് അങ്ങെനെ നിർബെന്ധവില്ല രണ്ടു പേർക്കും. അത്പോലെ എന്തെങ്കിലും എനിക്ക് തോന്ന്ന്നു വെശന്നൊക്കെ വരുമ്പോ മാത്രേള്ളു ഈ രാവിലെത്തെ കഴ്‌പ്പ്.
ഉം, ഉം
ഉം അല്ലെങ്കി നല്ലെ ചായയൊക്കെ മതി ചായയോ പാലോ ഒക്കെ മതി അങ്ങെനെ അതും കുട് ച്ച് കളിക്കും.
ആഹ്, ആഹ് സിനിമകൊക്ക്
ഉം സത്യംപർഞ്ഞ സിനിമകാണാറില്ല. എന്നാ ഒര് ദിവസന്ന് കണ്ടില്ലന്ന് പറയുന്നില്ല അപ്പം വാഴ ടൂ ഇറങ്ങിയപ്പോ ഒന്ന് കണ്ടു.
ആഹ്, ആഹ്
അത് മാത്രേ കണ്ടൊള്ളു വേറൊന്നും കണ്ടില്ല ഉം.
ഉം ദൃശ്യെന്നും കണ്ടില്ലേ?
ഇല്ലില്ല കണ്ടില്ല ഞാൻ അങ്ങനെ പോയെത് എവടെ പൊർത്ത്ന്നും പോയിക്കാണല്ല അത്യാവശ്യം ആരെങ്കിലും അത് സെന്റെയ്യും അല്ലാതെയും ടെലെഗ്രാം വഴിയൊക്കെ അയച്ചെരും മൂവിസിന്റെ അങ്ങെനെ വല്ലോം കണ്ടെങ്കിലൊള്ളു.
ആഹ് ടെലിഗ്രാം ഇതെ ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു ബാൻ ചെയ്യ്തൂന്ന്.
ആഹ് എന്നിങ്ങെനെ വാർത്ത കണ്ടു ബാൻ ചെയ്യ്തോ ഇല്ലല്ലോ കൊർച്ചു ന്നാള് ദിവസ്ത്തേ ഇങ്ങെനെ ഏഹ്, ആഹ്, ആഹ്, ആഹ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്
ആഹ് ഡൗൺലോഡ് അം എന്തോ സിനിമയൊക്കെ വെരുന്നത് എന്തോ സിനിമയൊക്കെ വരണത് കൊണ്ടല്ലേ ദൃശ്യം ഇറങ്ങാൻ പോണോണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടങ്ങാണ്ടുവ. ഉം ദൃ എല്ലാ മൂവിം ഇപ്പം നമുക്ക് ടെലിഗ്രാമിലെകൂടെ കിട്ടുവോലോ?
ആഹ് അതെ, അതെ, അതെ, അതെ അതെ ഉം ആഹ്.
ഇതെന്നെ എവിടെയെങ്കിലും പോകുവാണോ അല്ലെങ്കിൽ ഫാനിന്റെ ശബ്ദമാണോ കേൾക്ക്ന്നത് ആഹ്, ആഹ് പെര
ഇപ്പം മഴയില്ലാത്തോണ്ട് ഭയങ്കരെ ചൂടല്ലേ?
ആഹ്, ആഹ്, ആഹ്.
അപ്പൊ ഭയങ്കെരെ ചൂട് എനിക്ക് ഞാനാണെങ്കില് ഇങ്ങെനെ ആയുർവേദ ട്രീറ്റ്മെന്റ് നടന്നോണ്ടിരിക്കുവ എനിക്കെ.
ആഹ്, ആഹ്
അപ്പം അത്കൊണ്ട് മ ഞാനേ ഒന്ന് വീണ് വീണിട്ട് ഡിസ്ക്കൊന്ന് ബൾജായി പോയി.
ആഹ് ആഹ് ആഹ് പിന്നെ ബൈ തെന്നി വീണതാണോ ഭയങ്കെര വീഴ്ച വീണോ?
ഞാന് ഒ നേരത്തെ എനിക്ക് തോന്ന്ന്നു എനിക്ക് ചെറു പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ വെച്ച് ഞാനൊന്ന് വീണായിര്ന്നു.
ആഹ്, ആഹ്
അതിന്റെ ആണ് പക്ഷെ അത്രേം വെല്ല്യ വീയ്‌ച്ചയല്ല ഇപ്പ വീണത് ന്നാ വീണു ഞാന് ഇത് ഇ കയിഞ്ഞ എടക്ക് വീട്ടിപോയപ്പോ വെക്കേഷെന് വീട്ടി പോയപ്പോ വീണതാ.
ആഹ്, ആഹ്
പക്ഷെ ആ അത് കഴ്‌ഞ്ഞിട്ട് പിന്നെ വന്നു. ഞാനാണെങ്കി ഒര് പത്ത് എഴുവെത് കിലോമീറ്ററ് ബൈക്കില് യാത്രീം ചെയ്തു അപ്പത്തിന് എൻക്കങ് വേദന ഭയങ്കരായിട്ടങ്ങ് കൂടി.
ആഹ്, ആഹ് കല്ല്യാണം കഴ്‌ഞ്ഞാ പിന്നെ നമ്മള് എവടെം ങ്കിലും വീണ ഒന്ന് തട്ടിയാ മതി പിന്നെ അത് വേദനയോട് വേദനയായിര്ക്ക്യും
ആ ആക്ച്വലി ഞാനോർത്ത് ഈ നമ്മക്കീ സിസേറിയെന് ഒക്കെ കഴ്‌ഞ്ഞേന്റെ നടു വേനായാന്നാ ചിന്തിച്ചോണ്ടിര്ന്നേ. പക്ഷെങ്കി ന്നാ ഞാൻ ഓർത്ത് ന്നാ പിന്നെ രണ്ടും സിസേറിയെനായ്‌ര്ന്നു.
എത്ര വയസിന്റെ ഗ്യാപ്പുണ്ട്
ആഹ് ഒരു അഞ്ചു വയസിന്റെ
അഞ്ചു വയസ് നാലാം ക്ലാസ് ആ ഒരു നാലു വയസ്സായപ്പ അടുത്തത്
ആഹ് ആ ആയി ആഹ് അഞ്ച് മോന് അഞ്ചു വയസ്സായപ്പത്തേന് മോളായി
ആ ഹാ ഹാ അങ്ങനെ വെ ഇങ്ങനെ ഇട് ഫ്രണ്ട്സ് ഇത്രേം ഗ്യാപ്പ് വന്നോണ്ട് അങ്ങനെ പ്രശ്നങ്ങള് ഒന്നുല്ല അല്ലെ
ആരെ എനിക്കാണോ അതോ പിള്ളേർക്കാണോ
ആ പിള്ളേർക്ക് മൂത്തവന്
അവന് ഭയങ്കര ആഗ്രഹെര്ന്നു ആങ്ങളയുടെ ആങ്ങളക്ക് മൂന്ന് മക്കളുണ്ടായി മൂന്ന് മക്കള്ന്ന ആങ്ങളെടെ മൂത്ത മോനും ഇവനും ഏകദേശം ഒരേ പ്രാ പ്രായത്തിലാ വര്ന്നേ അപ്പം ആ ആങ്ങളേക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായപ്പോ ഇവന് ഭയങ്കര ഒരാഗ്രഹം ഇപ്പ അവനൊരു കുഞ്ഞുവാവ ഉണ്ടായീന്നും പർഞ്ഞ് ഭയങ്കര സങ്കടോയിരുന്നു ഇവന് അങ്ങനെരി ഇവടെ ഇവൻ പോയി പ്രാർത്ഥിക്കൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചൊക്കെ
ആ ഹാ നിങ്ങള് ഒന്ന് മതീന്നും പർഞ്ഞായിര്ന്നോ
അങ്ങനെല്ല ഞങ്ങള് അന്നേരം ഒരു
ഇച്ചരിയും കൂടി ഗ്യാപ്പ് ആ ഇത്തിരിയും കൂടി കഴിഞ്ഞിട്ടല്ലേ ഇത്തിരി ഇച്ചിരി കൂടി ഒരു ഒന്നാം ക്ലാസ് ഒക്കെ ആയി കഴിഞ്ഞിട്ടായിരിക്കു അല്ലേ
ആ അതെ എന്നൊക്കെ ചിന്തിച്ചൊണ്ടാ ഇര്ന്നേ അ അപ്പം പിന്നെ പ്രാർത്ഥിച്ച് പിന്നെ അങ്ങ് പെട്ടെന്നായിരുന്നു അങ്ങ് കൺസീവായത്
ആ അത് ആക്ഷെ പ്രതീക്ഷിക്കാതെ ആയതാണോ
പ്രതി ഞങ്ങള് പ്രതീക്ഷിച്ചില്ലായിര്ന്നു പക്ഷെങ്കി പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് പെ ട്ടെന്ന് ഒര് വയ്യായിക ക്ഷീണം വന്ന് ഹോസ്പിറ്റലി പോയപ്പളാണ് അറിയുന്നത് നമ്മള് ഹോസ്പിറ്റലി ചെന്നേ പിന്നെയാ ഞങ്ങളത് അറിയുന്നത് തന്നെ
ആണല്ലേ എത്ര പെട്ടെന്ന് തന്നെ അറിഞ്ഞോ അല്ലെ ഒന്നാം മാസത്തി തന്നെ അറിഞ്ഞോ
ഇല്ല ആ ഒരു മാസം കഴിഞ്ഞെ പിന്നെ അർഞ്ഞെ ഒന്നര മാസം ആയൂന്ന് തോന്നുന്നു ഒന്നര മാസം ആയത അപ്പ നമ്മളിങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യുന്ന സമയം നമുക്കൊക്ക പെട്ടെന്ന് ക്ഷീണൊക്കെ വന്ന്
ഉം ആ അവം അവൻ പ്രാർത്ഥിച്ചോണ്ട് കിട്ടിയ പോലെ ആയിപ്പോയല്ലേ
ആ അതുകൊണ്ട് ഭയങ്കര ഒരു ഇഷ്ടവാ രണ്ടുപേര് കണ്ടില്ലെങ്കി ഭയ ങ്കര സങ്കട രണ്ടു പേർക്കും പക്ഷെങ്കി എന്നാ ചെല സമയത്ത് ഭയങ്കര തമ്മി തല്ലും കുരുത്തക്കേടും ഞാൻ പിന്നെ വിചാരിച്ച് എല്ലാം ഒണ്ടാവുന്നത് നല്ലതല്ലേ അടിയും വേണം വഴക്കും വേണം അതി നല്ല സ്നേഹം ഉണ്ടാകുള്ളു നമ്മളെയൊക്കെ- നമ്മളെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ കൂടെപ്പെറപ്പുകളോട് നമ്മള് കാണിച്ച അതേ പരിപാടി-
അതെ അതെ ഇപ്പ എല്ലാ വീട്- ഇല്ല ഒന്നോ രണ്ടോ അത്രയൊക്കെ ഉള്ളൂ കൂടി എല്ലാം അടുത്തപ്പോ ഓരോന്നൊക്കെ ഉള്ളു അതുകൊണ്ട്- പിള്ളേർക്ക് ഈ സഹോദര സ്നേഹവൊക്കെ വലിയ പാടാ
ആഹ് അതെ അതെ പിള്ളാര് പ്രത്യേകിച്ച് നമ്മള് നമ്മുടെക്കെ എടക്ക് പറഞ്ഞാല് ഇപ്പഴത്തെ ജനറേഷൻ ഇടയ്ക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് അതിക്കൂടുതലില്ല
ആഹ് ആഹ് ആഹ് അതെ അതെ എനിക്കും അതെ ഒരെണ്ണം കൂടി വേണോന്ന് ഒക്കെയുണ്ട് ചേച്ചി ഇപ്പഴ് കൊച്ച് എൽ കെ ജി യിലായിട്ട്- ട്ടുള്ളൂ ഒരു യു കെ ജി അല്ലെങ്കി ഒന്നാംക്ലാസ് ഒക്കെ ആയിട്ട് മതിയൊക്കെ വിചാരിച്ചിരിക്കുക
ആ അതെല്ലേ പക്ഷെ ഇത് ഇങ്ങനെ പിള്ളേർക്ക് ഇവർക്ക് പെട്ടെന്ന് ഫീൽ ആകും കേട്ടോ എന്ന് വെച്ച ഒരു വിഷമം വേറൊരാളുടെ- എടുത്ത് കാണുമ്പോ അവർക്കൊരു കുഞ്ഞുവാവ ഉണ്ടാവുയെന്ന് പറയുമ്പോഴേ അപ്പഴാണ് ഇവര് ഇതിനെ കുറിച്ച്- ച്ച് നമ്മളോട് പറയാനും ചിന്തിക്കാനും സംസാരിക്കാനൊക്കെ തൊടങ്ങുന്നേ അതെന്താ അമ്മെ ഞങ്ങൾക്ക് കുഞ്ഞു വാവ വരാത്ത അതെ പപ്പ അങ്ങനെ പറ - റയും എനിക്കൊരു കുഞ്ഞാവെനെ താ എന്നൊക്കെ പറയും
ആ ഇവള്- ചെറുതായിട്ട് പിള്ളേരൊക്കെ കാണുമ്പോ പറഞ്ഞത് തൊടങ്ങി അപ്പൊ ചെറിയ ചെലൊടുത്തൊക്കെ നമ്മള് ഉണ്ടാകുമ്പോ- പിള്ളേരെ കാണാൻ പോകുവല്ലോ അപ്പം കുഞ്ഞുവാവേ - വേണോന്ന് ചോയിക്കുമ്പോ ഈ കുഞ്ഞാവാവേന്റെ വേണ്ട അമ്മടെ കുഞ്ഞാവേനെ മതിന്ന് -
ആഹാ ആഹ് ആഹ് അതാ പറഞ്ഞേ ഇനിയിപ്പ അങ്ങോട്ട് അങ്ങോട്ട് ഇനി- നമ്മുക്ക് ഒരിതും തരിത്തില്ല
അതെ അതെ ഒണ്ടായി കഴിഞ്ഞാലോ രണ്ടെണ്ണോടി അടിയായിരിക്കും ഉണ്ടണ്ട് അ വിടെ വരുള്ളൂ ഈ ഉ
അതെ അതെ അത് അത്രേ ഉള്ളു പിന്നെ വഴക്ക് പിടി നമ്മള് അതിന്റെ ഇടക്ക്‌ - ചേർന്ന് ചെല സമയത്ത് നമ്മള് എടയ്ക്ക് -
ഇങ്ങനെ ഒരാള് വരുന്നതിന്റെ ഒരു വിഷമോ അല്ലെങ്കിൽ അമ്മ അവരോട് കൂടുതല് - സമയം സ്പെൻഡ് ചെയ്യണോന്ന് അങ്ങനെയൊക്കെ കാണുമ്പോ പിള്ളേർക്ക് വിഷമം ദേഷ്യവും ഒക്കെ ഉ ഒണ്ടാവോ
ആഹ് അതെ അതെ ഒരു പ്രായം കഴിയുമ്പോ എനിക്കാണെങ്കിൽ മു രണ്ടാമത്തെ ആള് ഒണ്ടായപ്പോ- തനെ
ഉം
ആഹാ മോൻ എന്റെ കൂടെ തന്നെ ആയിരുന്നു ഞാൻ പ്രസവിക്കാൻ വേണ്ടി പോന്ന ദിവസം വരെ എന്റെ എന്റെ കൂടെ തന്നെ ആയിരുന്നു
ആഹ് ഹാ
അപ്പം ഇവള് ഒണ്ടായി കഴിഞ് ഇവള് - തിരിച്ചറിയാൻ പ്രായമായപ്പോത്തേന് ഇവള് എന്ത് ചെയ്തു ഇവനെ എന്റെ കൂടെ- കെടത്തില്ല അപ്പൊ അവന് അത് - ഇപ്പൊ അത്കൊണ്ട് ഭയങ്കര വെഷമവാ അവനങ്ങ് എന്റെ എടുത്തിരിക്കാൻ വിടത്തില്ല എന്റെ മടിൽ ഇരിക്കാൻ വിടത്തില്ല അവള് - അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു അപ്പൊ അതുകൊണ്ട് അവന് ഭയങ്കര വെഷമായിരുന്നു മോന് ആഹ് അന്നിട്ട് രാ- ത്രിയില് അവള് ഒറങ്ങിക്കഴിയുമ്പോ ഒക്കെ വന്നിട്ട് ഞങ്ങളടെ കൂടെ കെടക്കുവോ അല്ലെങ്കി ഇരിക്കുവോ എന്റെടുത്ത് വന്നിരിക്കുവോ-
മോന് ഇപ്പ എത്രാം ക്ലാസ്സിലായി
അവനിപ്പം മൂന്നില് ലൊ മൂന്നാം ക്ലാസ്സില്
ആഹ് ആഹ് ആഹ്
ഡിലേ ആട്ടാ പഠിച്ചെ ആ കോവിഡിന്റെ സമയായിരുന്നു കൊണ്ട്
ആ വിടാൻ പറ്റിയില്ല അല്ലെ
ആ അതെ അതെ ഉം..
ക്യാണെങ്കിലോ ഒരു അഞ്ച അല്ല ഒരു വയസ്സോ ആഹ് യു. കെ. ജി എന്നോ യു. കെ. ജി ആഹ് യു. കെ. ജിയിലാണോ ഒന്നിലാണോ ഞാൻ ഓർക്കുന്നില്ല ആ ആയപ്പം പിന്നെ ടിൻസ് ആയേ ടിൻസ് വന്ന് കഴിഞ്ഞ് അപ്പൊ ഈ കൊച്ചാണെങ്കിൽ ഈ മൂത്ത കൊച്ചാണെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ നോക്കും കെയറൊക്കെ ചെയ്യുവായിരുന്നു എ എന്ത് കാര്യവും ആഹ് കൊച്ചുറങ്ങാതിരുന്ന് ചെയ്തോളിയൂ ട്ടി ജെ ആണെങ്കിലും പക്കെത കാണിക്കാരുന്നേ അപ്പം വലി ഇപ്പം അഞ്ചാം ക്ളാ അവൾ അഞ്ചാം ക്ലാസിൽ ആറാം ക്ലാസ്സിലായിരുന്നു ആറാം ക്ലാസ്സിലായേ അപ്പം ഈ കൊച്ചാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ അങ്ങനെ നമ്മളൊക്കെ വീ വീട്ടിൽ ചെല്ലുമ്പോ അങ്ങനെ മിണ്ടൂല നമ്മൾ ചെറിയത്ങ്ങളല്ലേ കൂടുതല് ലാളിക്കണത് ഇളയതങ്ങള്ൾ രണ്ട് ആ മ്പിള്ളേരാണ് അവൻന്മാര് നാല് വയസ്സൊക്കെ ആയി ട്ടുള്ളൂ അപ്പൊ നമ്മള് അങ്ങനെ പേര് വിളിച്ചാ അവരുടെട്ത്ത് ചെല്ലുമ്പോ ഈ കൊച്ച്അങ്ങനെ വലിയ ഈ ഈ കെച്ച് അങ്ങനെ വല്ല്യ മൈൻഡും കാര്യങ്ങളും ഒന്നുമല്ല അപ്പോ എന്റെ വേറൊരു അനിയത്തി ഇത് നോട്ടീസ് ചെയ്തിട്ട് ഇവള് ഇത് ഇത് നോട്ടീസ് ചെയ്തിട്ട് ഇവള് എല്ലാരും പോയിക്കഴിഞ്ഞപ്പോ ഇവളോട് ചോദിച്ചു ഇത്ന്നെ നീ ഇങ്ങനെ ഇരിക്കണ നീനൊക്കെ എന്നന്നെ എല്ലാവരോടും ചിരിച്ചു കളിച്ച് നടന്നാല എന്ന ചോദിച്ചു അപ്പഴാണ് അവള് പറയണത് ഈ ഫസ്റ്റ് ബേബി ട്രോമ എന്നൊക്കെ പറയണ പോലെ എല്ലാവരും ഇളയതങ്ങളെയാണ് മൈൻഡ്യയ്യുന്നത് ഇവരെ നോക്ക അവരെ നോക്ക് അവരുടെ കാര്യം ചെയ്യ് ഇവരുടെ കാര്യം ചെയ്യ് കൊയ് കൊ മൂത്തതിന ആരും നമ്മളെ അവോയ്ഡ് ചെയ്യുന്നില്ല എന്നാലും പിള്ളേരുടെ മനസ്സിലെ വല്ല്യതായിട്ട് ഇത് ഭയങ്കര ഫീൽ ആഹ് ഫീലിംഗ് തട്ടിയാ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ പി അപ്പഴാണ് പിന്നെ അപ്പനും അമ്മയ്ക്കും മനസ്സിലായത് അപ്പ തന്നെയാ ഇങ്ങനെ അവൾക്ക് ഒരു ഇങ്ങനെരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് അവളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് ആഹ് ആഹ് അങ്ങനെയാണ് ഇപ്പഴാണെങ്കിൽ കുറച്ച് ഒ ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടുള്ളൂ അവര് വന്നു പോയിട്ടേ അപ്പയാണ് ഇങ്ങനെ അവള് ആരോടും മിണ്ടാതെ കളിക്കാതെ ഒക്കെ ഇരിക്കും ഏഴാം ക്ലാസ് നല്ല പഠിക്ക്ണാ കൊച്ച് അല്ല ആറാം ക്ലാസിൽപഠിക്കണ കൊച്ച് എന്നൊക്കെ പറയുമ്പോ കളിച്ച് കളിച്ച് ച്ചിരിച്ച് നടക്കേണ്ട പ്രായമല്ലേ ഇതാണെങ്കിൽ ഒരു മൂലക്ക് ഒതുങ്ങി കൂടി ഇരിക്കും.
അതിന് എന്നാ പിന്നെ വല്ല കൗൺസിലിംഗ് ഒന്നും ചെയ്ത്തില്ലായിരുന്നോ.
ആഹ് ഇല്ല ഇപ്പാ അപ്പനോടൊക്കെ അപ്പനോടും അമ്മയോടും പറഞ്ഞാ പിന്നെ അവര് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇവൾക്ക് അപ്പൊ കൊഴപ്പല്ല പാരൻറ്സിന്റെന്നാന്നീ വേണ്ടത് കൂടുതലായിട്ടേ ഉം നമ്മള് നമ്മള് നമ്മള് അങ്ങനെ വിചാരിക്ക ല്ലെങ്കിൽ പിള്ളേര് അങ്ങനെ കരുതും
ചിന്തിക്കും അത് തന്നെ അതെ അവ എന്റെ മോൻ പറയു വായിരുന്നു
വെച്ചെക്കട്ടെ പിന്നെ വിളിക്കാവേ
ആഹ് ഓക്കെ ശരി ശരി ശരി ഓക്കെ
ഹലോ